ആഹ് കേക്ക്ണില്ലേ?
ക്കിണ്ട്. ഉം എന്താ നല്ല സുഖം.
ഉംഹ്.
ഉംഹ് നോമ്പോക്കെ നോറ്റീന്യോ? നോമ്പ് ഞങ്ങക്കില്ല ഇന്നിവിടെ ആരും നോറ്റിട്ടില്ല.
ഏഹ്
അ
ചെലത് ഇന്നലയേഞ്ഞ് ആഹ് നോമ്പൊക്കെ തൊറന്ന്
ഏഹ്‌ ഇന്നലെനോറ്റീനി പകുതിക്കെന്നെ പോയതാ
ഏഹ്
ഓലെപ്പാക്കാണെങ്കി സുഖഇല്ലാ ഓലെപ്പാ തല എന്തോ ഭക്ഷണംകയിച്ചതിന് ഇൻഫെക്ഷനായാട്ട് വയറുവേദനയും ഛർദ്ദിയൊക്കെ വേണ്ടയിന്റെ അയിലങ്ങനെ ഒലപ്പിനോക്കിയില്ല
അയ്ശരി
നിങ്ങളെ ആഹാ ഹ അതെ ഏഹ്‌ നിങ്ങളൊക്കേതു തരാ വലിയ കുടു ഒറ്റപ്പെരയാണോ
ആഹ് ഒറ്റപ്പെര തറവാടാണ് ന്നാ ഉമ്മയുപ്പയൊക്കെ മെരിച്ച് ട്ട്ണ്ട്
അത്ശെരി ഹ്മ്മ്‌ -ഏ കുട്ടികളൊക്കില്ലേ
ആഹ് മൂന്നാളുണ്ട് പഠിക്കാണ് ആഹ് ചെറുത് നാലാംക്ലാസ്സിലാണ് രണ്ടാമത്തെ എട്ടില് മറ്റവൻ ഡിഗ്രി മൂന്നാളാണ്
ആഹ് പിന്നെ എനിക്ക് ഏ അഞ്ച് കുട്ടികളുണ്ട് വല്യവൻ എട്ടിലാണ് മോളാ പിന്നെരണ്ടാമത്തെ ആറിൽ ഏഴിലാണ് മൂന്നാമത്തത് രണ്ടാംക്ലാസ്സില് പിന്നെ എൽ കെ ജി പിന്നെ ചെറ്താ രണ്ട് വയസ്സായിട്ടുള്ളു
ഏഹ് അത്ശെരി ഒരൊയിവുണ്ടാവില്ല ചുരുക്കിപ്പറഞ്ഞാല്
ഒയിവില്ല ഇതിപ്പങ്ങനെ ഇങ്ങനായി ഇങ്ങനെ ഇതായപ്പങ്ങനെ ഇതാക്കാ ഇന്നിപ്പൊ ഇന്നുംഇന്നലയും ഇന്നും നാളെയും മറ്റന്നാളൊന്നും സ്കൂളില്ലല്ലോ ഇനി പറഞ്ഞ്ടോര്
നാളെന്നാ ഇവിടെക്കിണ്ട്ട്ടോ ഇവൽക്കൊക്കെ പകരെട്ക്ക്ണ്ട് എന്നത്തൊയിവിന്
അയിന് എൽപി യൂപി എടുക്കും എൽപി എട്
എൽപി എടുക്കൂല ആഹ് അല്ലെ മക്കള് വീട്ടില്ണ്ടായാലെ നമ്ക്ക് ഇപ്പധികം പണിയാലെ ഓല് സ്കൂള്പോയാ പിന്നെ കൊറക്ക്കൊരു സമാധാനാ
അതെ ഓലെല്ലാരുംകൂട്ട് ഹ്മ് ഫോണും കാണൽ ഫോണും തരില്ല ബിത്തനേംകാട്ടും ഇതന്നല്ലേ ഓലെ ഹോബി
ഓലപ്രായതാണ് നമ്മള്
തമ്മില് തല്ലാ അങ്ങനെന്നല്ലേ എന്തെ ഇന്ന് സ്പെഷ്യല് നോമ്പ്തുറക്ക്
ഇന്ന് ഞാന് ചിക്കബിരിയാണി വെച്ച് പിന്നെ ചിക്കം പൊര്ച്ചതും അങ്ങനെ ഉണ്ട് പിന്നെ മാങ്ങജൂസ് ഓ ഇവിടെ നാട്ട് ല്ള്ള ആളെന്നെ
ഉം ആ മാങ്ങാജൂസ് ലെ ഫുഡ് കഴിച്ച് ഞാ മഹരിപ്നന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കും
ഏ
കുട്യള് ഒർങ്ങ്ണോല് ഒർങ്ങോട്ടെ വിചാരിച്ചാണ്ട് വായിപ്പിച്ചനാണ്ട് ഇര്ന്നാ പിന്നെ എണീക്കാനാവല്ലോ പിന്നെ ആദ്യ ചെറിയകുട്യളൊക്കെ ഒർങ്ങും ഒർങ്ങ്ണോലൊർങ്ങോട്ടെ ഇ വായിപ്പിച്ച്ണോലെന്നെ ആവിട്ട്
ആ
ഉം ഏ
ഫുഡൈ പിന്നെ ഭക്ഷണൈക്ക്ണെ നേര്ത്താണ്ട് കഴിഞ്ഞാലേ എന്നാ പിന്നെ അമ്മക്ക് ആ ആ പാ ത്രാണ്ട് ഇട്ത്തക്കലയിഞ്ഞാല് വേഗം കയ്യും ഇവടൊക്കെ നേരം വൈകിക്കോണ്ട പത്തണിക്കാവും കൈക്കാന് ഞങ്ങള് ഉം ഉം എപ്പളൊ പാത്രം കൈകി കൈകി തീരൂല അങ്ങനാവ്മ്പൊ
ഞാ അതെന്നെ വീട്ട്ത്ത ഞാൻ ഞാ എപ്പളും പറിണാ വേം ഭക്ഷണഴിച്ചോളി എന്നാ വേം പണി കഴിയും രാവിലായാലും ചായക്ക് എണീറ്റ് എത്തി കി വിട്ട് പിന്നെ സ്കൂളൈസം പിന്നെ ഓക്കെ ഏഴര, എട്ടണി, ഒമ്പണൊക്കെ ആവ വും അല്ലാത്തിസം ക്കാവുമ്പളെ നേരം വൈകലെന്നെ എമ്പാടും എപ്പഴും ഉം പിന്നെ നേരല്ലാത്തപ്പളേ ഇശ് നേരെ കുട്യള് ആഹ് മായൊക്കെണ്ട് ഇന്നിപ്പൊ ഉച്ചക്ക്ണ്ടായ്നി വൈകുന്നേരം ഇപ്പൊന്നും പെയ്തിട്ടൂല്യാ
ഏഹ്‌ ഇവടെ വൈകുന്നേരപ്പം നല്ലൊരു മയയ്ത്
ഏഹ്‌ ഇവടാ ഏഹ്‌ ഇവടാ വൈ കുന്നേരം പെയ്തില്ല ഉച്ചക്ക് നല്ല കാറ്റും മയിം
ഇവിടെന്നാ കാറ്റൊന്നുല്ല ട്ടോ അത്യാവശ്യം നല്ലൊരു മഴ വെയ്കുന്നേരം പെയ്ത് മറ്റൊക്കൊങ്ങനെ ചാറി ചാറി അങ്ങനാണ്ട് പോയി അല്ലാതെ പെയ്തീല്ല, ഇങ്ങനെ തിര്മ്പിയൊക്കെ കൊറെ ചിക്കീനി അതൊക്ക് ക്കെ പിന്നെ എട്ത്ത് വെച്ച്
ഉച്ചക്ക് ഈ ജെമായ്ന്റെ നേരത്ത് നല്ലൊരു മഴ പെയ്ത് ഉഷാറായിട്ട്.
ഇവിടെന്ന് വെയ്കുന്നേരാ പെയ്തെ പിന്നെന്താ പാടോ തോടോ ഒക്കെണ്ടോ അടുത്ത്?
ആഹ് പൊയതി മറ്റേ പൊയ ഇങ്ങള ഇവടെ ഇതിന്റെത് ഇങ്ങളവ്ടെ ആ സ്ഥലത്ത്ണ്ടാവും ആഹ് ഇങ്ങളവ്ടെണ്ടാവൂലേ ഞങ്ങളവടെ പാടൊക്കെണ്ട് പാടോം തോടൊക്കെണ്ട് ആഹ് ചെറിയ അര് ഇത്
എ ഏഹ് കൊളൊക്കെലേ
ഉം കൊളൊക്കെ
പോവലുണ്ടോ നീന്താനൊക്കെ പോവലുണ്ടോ?
നീന്താറിയില്ല കുട്ടികളൊക്കെ കൊണ്ട് ചെലപ്പം പോവല് ഇപ്പ കൊറെ ആയി പോയിട്ടും
ഏഹ്
ആയിട്ടും പോയിട്ടില്ല ഓരോ ഇതായാണ്ട് മറ്റ് ഞായറാഴ്കളിൽ ഇങ്ങനെ പോയിന് ഓല് ഓലെ ഉപ്പ കൊണ്ടുപോവും ഏത്താ പഞ്ചായത്ത് കൊളത്ത്ക്ക് പറഞ്ഞാണ്ട്
ഉം അല്ല നീന്തം പഠിച്ചിട്ടിയാ ഒരു കാര്യാ
ആഹ് നീന്തം പ പഠിച്ചാ വെല്ല്യ വെല്യോള് പഠിച്ചിണ് മറ്റോലൊക്കെ മറ്റോള് പഠിച്ചിട്ടൊന്നുല്ല. രണ്ടാമത്തെ പടിച്ചില്ല മൂന്നാമത്തൊക്കെ ഇങ്ങനെ പഠിച്ച് വെര്ന്ന്ണ്ട് പിന്നെ ഉം നാ ന ഓല് നടുക്കാ കൊണ്ടയ്ടലാണ് ഇബലിങ്ങനെ പറയും ഞാ ഒരീസം ചെയ്യാൻ പോയിറ്റൊള്ളൂ ഓലെ കൂടെ ചെറിയ കുട്ടി ഇപ്പോ ചെറുത് ഓല് പോവുമ്പോ നെലോളിച്ചും. അപ്പോ ഓനെയും കൊണ്ട് പോകും അപ്പോൾ പിന്നെ ഇബല് ചാടുമ്പോൾ ഓനെ തച്ചിട്ട് കാര്യല്ല കുട്ടികളല്ലേ വെള്ളം കണ്ടാ ഇറങ്ങുവല്ലോ അപ്പാ അത് പേടിച്ചാണ്ട് എന്നെയും കൊണ്ടു പോയതേ പിന്നെ അങ്ങനെ ഒന്നും എ റങ്ങി പോകും അല്ലാതെ ചാടാനറിയില്ല പിന്നേ ആ ഇതിലൊ ക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ പോവല്ലായിരി ഇടക്ക് മാസത്തിൽ ഇടക്കൊക്കെ
ഉം ഉം
അവൻ പോവില്ല
ഇവിടെയും അറിയില്ല വല്ല്യൊരു നീന്തലൊന്നും മക്കൾക്കൊന്നും അറിയില്ല
ഏ നിങ്ങടവിടെ ഇണ്ടോ നിങ്ങളെ അവിടൊക്കെ പൊയ
ആഹ് പൊയ ഉണ്ട് ണ്ട് പക്ഷെ പോക്ക് കൊറവാ അക്കെ ഉള്ളിൽ ഇങ്ങനെ ഇരി ക്കുക ഈ ഫോണും അല്ലാതെ വേറെത്ത പണി ഇല്ലല്ലോ എല്ലാ മക്കൾക്കും അല്ല ഏതുണ്ടായിട്ട് എന്താ ഞമ്മളൊക്കെ കാലത്ത് പിന്നെയും അങ്ങനത്തൊക്കെ ഉണ്ടായ അതിലെ ഇതിലെയൊക്കെ നടക്കും ഇപ്പൊ വിടാനും പേടിയാണ് എല്ലാത്തിനും പേടിയ അപ്പ ഉ
പെൺകുട്ടികളോ ആൺകുട്ടികളോ
വലുതാണ് രണ്ട് മറ്റേ രണ്ടും പെണ്ണും
അ ശെ ശരി പിന്നെ വേറെ ആ വായനയിലാണ് അപ്പൊ ഞാൻ പറ പറ ഞ വിളിച്ചച്ച് നോക്കട്ടെ ഇത് ടാസ്ക് ഒന്ന് കഴിച്ചട്ട് ഇന്നോട് പററിഞ്ഞഞ്ിന്റെ ഫ്രണ്ട് ആാണ് ഇത് കയറ്റിയ ഒരാ്ച്ചോണ്ട് കഴിച്ചതാന്ന് പറഞ്ഞപ്പൊ
ഉ ഉ
അപ്പൊ ആ ഇതാക്കല ഒന്നുംില്ലേനി ഇപ്പൊ തുൊടങ്ങിട്ടുള്ളും ഇന്നലെ വിഞ്ഞാനൊക്കെ ഇായിട്ടുള്ള അൾ ഇങ്ങനെ കഴിച്ചി്ന്നൊക്കെോ പറണം അപ്പോൾ അപ്പൊ വായിപ്പ ചെറാ അതിന്റെ അടി പിിടി നായാട്ടം അപ്പൊ ഇങ്ങനെ കേക്ക ക്കത് ഏട്ടത്തിൽ വലിയോള് വായിപ്പിച്ച ചെറിയയിനെ
ആ് ഇവിടെന്നാ തീരെേ പറഞ്ഞ കേക്കൂല വളരെ എന്ന നോക്ക്ന്ന് പറഞ്ഞ പഠിച്ച നോക്ക കണം മറ്റുള്ളള കേക്കൂല ആ നിങ്ങളൊക്കിോളി നിങ്ങളൊക്കോളിറി
മത്തിൽ ഞാൻ നോക്കണ നല്ലത് ട മടിയായിട്ടൊന്നും ഉണ്ടാവല്ലട്ട് പത്തെട്ടായാലും ഞാനും
മറ്റേ പഠിച്ചിട്ട എല്ലാ ആണ് ഞമ്മള് ഇരിക്കാന ഓരട്ട് പഠിച്ച ഓര് തല്ലല് ഇടള്ളൂ കട്ടിയതനിച്ചതല്ല ഇട
ആ അന്നെതൊക്കെ ഇന്നത്തല്ലേ ചാക്കി മാങ്ങിയൊക്കെ ഉണ്ടായി ഇപ്പൊ ചക്ക ഞങ്ങൾക്ക് അയാനില്ല അടുത്ത വരകുള്ള ഇങ്ങനെ ഉണ്ടാവോക്കൊ ചക്കി മാ മാങ്ങൊക്കെലോ കിട്ടി മാങ്ങ കാലൊക്കെ കായി മിലെക്കായി അങ്ങനെ വന്ന് ഞങ്ങളവിടൊക്കെ കഴിഞ്ഞഞ് അലോ മാങ്ങട്ടീനി ചക്ക ഇപ്പോ പോകുന്നുണ്ട് അവിടെയും ഇവിടെൊക്കെ അങ്ങനെ ഓരോന്ന്ീ ഇപ്പൾ മണ്ട ഉച്ചത്തി തിന്നുമ്പോൾ അെ ഈ ഈച്ചനോടും കൊത്തങ്ങനോടും കുടുങ്ങീണ്
ഉ അത് ശരിയാ അവിടെ അങ്ങനെന്നെ ഞങ്ങൾക്കില്ലെങ്കിലും ചക്കി മാങ്ങൊക്കെ പ്രാവശ്യംമല്ലോ കീ പക്ഷെ ഇവടെ ഉള്ളിലൊന്നും ഈച്ചല്ലട്ടോ ഞാൻപ്പ ചക്ക പിന്ന ഉള്ളക്ക് കഴറ്റരില്ല
ക്ക മച്ച പുൊറത്ത് വെച്ചാല് ഇവിടെ സിറ്റോട്ടിലൊക്കെ പെര മീശേ
ഉം പിന്നെ പുതിയ വീടൊക്കെ കൂടിരുന്നതൊക്കെ ആണെങ്കിൽ നല്ല ഈച്ച ഉണ്ടാവാൻ പറഞ്ഞ
കുടിയരത്തിന്റെൊക്കെ അഞ്ചാറ് മാസം കഴിഞ്ഞത് അറിയേു അസായിന്റെ ആള അച്ഛന്റെ വീട്പ്പോൊ ഇതാക്കി ഇൊ കൂടിയിരുന്നിട്ടുള്ളൂ എന്ന അവിടെ അത്ര അല്ലേ അവിടെ എറ അടുത്താണെന്നല്ലോ
പുതിയ വീട്ടട്ടില് ണ്ട്ങ്ങെ പറഞ്ഞൊക്കെണ്ട് ചെറിയ വീട്ടക്കൊക്കെ പോയി അവിടെൊക്കെ അങ്ങനെ ന്റെ പ്രശ്നം പറയണ്ട് അപ്പൊ ആ പെയിന്റിന്റെ അതിന്റെൊക്കെ വാസനയൊക്കെ കേട്ടിട്ടാണ് ഒക്കെ പറയണ്ട്േ
അങ്ങനെ ഉണ്ടാവുവോ
അങ്ങനെ ഉണ്ടോല്ലോ അപ്പൊ രണ്ട മൂന്ന് നാല് സ്ഥലത്ത് പോയിട്ട് എനിക്ക് അനുഭവല്ലതാ ഈച്ചോട്ട ആഹ ഈച്ച ഉണ്ടാവല്ലോ ഈച്ച വണ്ട കട്ട് കൂടും
എന്നാ ഓലോടെ ഇല്ല ഞങ്ങൾതൊക്കെ ഞങ്ങൾതാണ് ഉള്ളത് ഇവിടുന്ന് വട്ടാറിയിട്ടില്ല ഈച്ച
ഉണ്ടല്ലേ ഈച്ചയ്ക്ക് വെക്കണ
ആയിന്റെമ്മേ അതൊക്കെ ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണ ഒന്നല്ല ഞാൻ വെച്ചത് നല്ല പേസിയാണ് പതിനഞ്ചോ ഇരുപോ കു
ഓരൊക്കെ ഞാാനപ്പ പോയോടത്തൊക്കെ വെച്ചു ചെയ്തന്ന് അവര് കാണാ ഒരുസാണല്ലോ ഉട്ടി പൊടിച്ചത് ഈച്ചന എങ്ങനെ
എന്ന ആയിക്കോട്ടെ ഞാങ്ങക്ക് വിളിച്ചാ
ആഹ ആയിക്കോട്ടന്നാ